ഹലോ! കേക്കാവോ?
ആ കേൾക്കാം, കേൾക്കാം, കേൾക്കാം
സുഖവാണോ?
ആ സുഖാ സുഖാ
നമുക്ക് ഇന്ന് ഇന്ത്യയെ കുറിച്ച് ചർച്ചെയ്താലോ?
അതെ, ആ വളരെ നല്ല ടോപ്പിക്കാണ്. ന്ത്യയെന്ന്റയുമ്പം ഇന്ത്യയില് ജീവിക്കുന്ന ഓരോ പൗരനും ഇന്ത്യയെ കുറിച്ചും ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ചും അ അറിഞ്ഞിരിയ്ക്കേണം.
തീർച്ചയായും. ഒരു ഇന്ത്യയിൽ ജനിച്ചു എന്നതിൽ നമ്മൾ തീർച്ചയാ അഫിമാനിക്കേണ്ട ഒരു കാര്യവാണ്. നമ്മുടെ ഇന്ത്യയില് പ്പൊ എന്തൊക്കെ നേട്ടങ്ങളാണ് കൈ വെരിയ്ക്കുന്നത്. താങ്കൾക്ക് അതേ കുറി ച്ചു പറയാവോ? ഇപ്പൊ ഇന്ത്യയിൽ ജനിച്ചു എന്നത് കൊണ്ട് താങ്കൾക്ക് എന്തൊക്കെ തോന്നുന്നു? നേട്ടങ്ങളായിട്ട്
ഏതൊരു പൗരനും തന്റെ രാജ്യത്തെ കുറിച്ച് അഭിമാനം, നല്ല കാര്യങ്ങളായിരിക്കും എപ്പഴും പറയാൻ ന്നാണപ്പം നമ്മടെ ഇൻ ഇൻ നമ്മടെ ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരനായത് കൊണ്ട് ഇന്ത്യയുടെ ഒരുപാട് സംസ്കാരത്തിലും ആ രാഷ്ട്രീയത്തിനും എല്ലാം ഒരുപാ ട് നേട്ടങ്ങളൊക്കെ അഭിമാന ഒള്ള അഭിമാനം തോന്ന പല കാര്യങ്ങളും ഉ ണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും വളര് നല്ലൊര് പ്രധാനമന്ത്രി ന നല്ല അങ്ങനെ ഒരുപാട് നേട്ടങ്ങളു ണ്ട്. ഇപ്പം ഒരു യുദ്ധം നടന്നപ്പ പോലും എന്താണ് ഒരുപാട് പേര് ചർച്ചകൾക്ക് നരേന്ദ്രമോദിയെ വിളിച്ചിട്ട്ണ്ട്. അങ്ങനെ പല കാര്യ
തീർച്ച്യായും, നമ്മുടെ ഇന്ത്യയിൽ മ മറ്റേ നമ്മടെ ഈ പൊ എന്ത് കായികപരമായിട്ടുള്ള രഗങ്ങളിൽ ആ ഒരു മികവിനെ കുറിച്ച് താങ്കൾക്ക് എന്താ ന്താണ് പറയാനുള്ളത്. ക്രിക്ക
ഒരുപാട് കായികപരമായിട്ടുള്ള നേ ട്ടങ്ങളൊക്കെ ഇന്ത്യ ക്രിക്കറ്റിലും ക്രിക്കറ്റിലും ആ ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ ഒരുപാട് കായികപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇന്ത്യ പല മത്സരങ്ങൾ എടുത്താലും ലോകതരത്തിൽ ഇന്ത്യയ്ക്ക് ഒന്നാം സ്ഥാനവും റണ്ണർ അപ്പ് പ്പും, അങ്ങനെ കൊറേ നേട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു.
നമ്മുടെ ഇന്ത്യ ഒളിമ്പിക്സിലാണെങ്കിലും അത്‌ലറ്റിക്‌സിലാണെങ്കിലും ആ ഒരു കായികരംഗങ്ങളിലക്കെ തന്നെ മുന്നിട്ട് നിൽക്കുകയാണെന്ന് തന്നെ പറയാം അല്ലെ
ഉം ഉം
ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് വ്യവസായങ്ങളും ഉണ്ട് അതേപോലെ തന്നെ പല രീതിയിൽ നമ്മളുടെ ഇന്ത്യ ഇപ്പൊ ഡവലപ്മെൻ്റ് ആകുന്നു അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭി
അതെ ഒരുപാട് ബിസിനസ് പരിപാടി ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് വച്ച പണ്ടത്തെ ഇപ്പൊ നമുക്കറിയാം സ്വാതന്ത്ര്യാ അനന്ത്ര ഇൻ ഇന്ത്യയും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു ഇന്ത്യും രണ്ടും ഇതായിട്ട് എടുത്താല് സ്വതന്ത്രത്തിന് മുൻപ് നമ്മള് ഒരുപാട് ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിന് വിധേയരായി ഒരുപാട് നമ്മടെ ആ സമ്പത്തൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയി ആ ബ്രിട്ടീഷർ അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഭരണം ഉ ണ്ടായിരുന്നൊരു നാടാണ് അതിൽ നിന്ന് ഇന്നത്തെ ഒരു ഇന്ത്യയിലേക്ക് എത്തപ്പെടാൻ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി ഒരുപാട് സമരങ്ങൾ നമ്മള് കേട്ടിട്ടുണ്ട് ഏഹ് ഒരുപാട് സമരങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവസാനം ക്വിറ്റ് ഇന്ത്യ സമരത്തി ലേക്ക് എത്തിയതും ഈ ബ്രിട്ടീഷുകാരെയൊക്കെ പറഞ്ഞു വിട്ടതും ഒക്കെ
തീർച്ചയായും ഇന്ത്യയിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതൊ ക്കെയാണ്
ഇന്ത്യയുടെ ഇന്ത്യ എന്ന് പറയുമ്പോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിക്കുന്ന സ്ഥലാണ് എന്താണ് ഹിമാചൽ പ്രദേശ് പോലുള്ള മഞ്ഞ് മൂടിക്കെടക്കുന്ന അതാണ് ഏറ്റവും മനോഹരമായ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരും എന്താണ് വിനോദസഞ്ചാരികളെ ഒക്കെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഹിമാചൽ കുളു മണാലി അവിടെയൊക്കെയുള്ള പോലുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നു ന്നു
തീർച്ചയായും ജമ്മു കശ്മീരിൽ തന്നെ കൃഷികൾ ധാരാളം ഒണ്ട്. ആപ്പിളാണെങ്കിലും കുങ്കുമപ്പൂവാണെങ്കിലും എല്ലാം ജമ്മു കാശ്മീരിലാണ്, ഏറ്റവും കൂടുതൽ അല്ലെ അവിടെ തന്നെ അല്ലേ അതെല്ലാം ള്ളത് കൂടുതലായിട്ട്
അതെ തണുപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കുമല്ലോ അതെല്ലാം കൂടുതൽ വളരുന്നത്
പിന്നെ ഇന്ത്യൽ വേറെ എന്തൊക്കെ കൃഷി ചെയ്യുന്നതായിട്ട് താങ്കൾക്കറിയാം ഏറ്റവും കൂടുതൽ കൃഷി ഇന്ത്യ ഉല്പാദിപ്പിക്കുന്ന
എന്താണ്
ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന കൃഷി രീതികൾ താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിച്ച്യ ഏതൊക്കെ
ആ മ്മ് ഇന്ത്യയുടെ ഒരു നിമിഷം ഇന്ത്യക്ക് പല പ്രദേശങ്ങളിലും പല കൃഷികളാണ് കൂടുതൽ ഇപ്പൊ ഒരു എന്താണ് ആ ഇന്ത്യൻ സമതലം ഉത്തരേന്ത്യൻ സമതലം എടുത്താൽ അവിടെ നെൽകൃഷി പോലുള്ള അവിടെ ത്തെ മണ്ണിനനുസരിച്ച് ഇന്ത്യയുടെ വളരെ പ്രത്യേകതയാണല്ലോ പലതരത്തിലുള്ള മണ്ണ് ഇപ്പം ഉത്തരേന്ത്യയിൽ സമനില എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് കറുത്ത മണ്ണാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരുപാട് നെൽകൃഷികളും അങ്ങനെയുള്ള ഉള്ള ഒരുപാട് കൃഷികളാണ് നെൽകൃഷികളൊക്കെയാണ് തോണിയാ സമതലത്തിലുള്ളത് അതിന് മുകളിലോട്ടാണെങ്കിൽ ഉയരം ഉയരത്തിനനുസരിച്ചുള്ള തേയിലകൃഷി ഉത്തരപർവ്വത മേഖലയിലൊക്കെ തേയിലകൃഷി കുങ്കുമം പോലുള്ള തണുപ്പിനനുസരിച്ച് വളര കൃഷികളാണല്ലോ പിന്നീട് എന്താണ് ആ രാജസ്ഥാനിലേക്ക് വരുമ്പോ ചൂടുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കൃഷി രീതികളും പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോ നെൽകൃഷി അങ്ങനെ പലതും ഉണ്ട്
തീർച്ചയായും പരുത്തി കൃഷി ഇന്ത്യയിൽ പേരിയിട്ട സ്ഥലങ്ങളുണ്ട് പരുത്തി കൃഷിക്കാണെങ്കിലും അതേപോലെ തന്നെ നാളികേരത്തിനാണെങ്കിലും ഗോതമ്പ് കൃഷ ഷി അതൊക്കെ നമ്മുടെ ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണെന്ന് തന്നെ പറയാം പിന്നെ ഇന്ത്യ കുറിച്ച് എന്തൊക്കെയാണ് താങ്കള ഒരു അഭി അഭിപ്രായം ഇന്ത്യ ഡെവലപ്മെന്റ് ഏതൊക്കെ കാര്യങ്ങളിൽ ഇന്ത്യ ഡെവലപ്മെന്റ് ആക ണം ഇനി മുന്നോട്ട് എന്തൊക്കെ കുറച്ചും കൂടെ മുന്നോട്ട് വരണം എന്ന് താങ്കൾക്ക് തോന്നിയ ഒരു മേഖല പറയാവോ
എനിങ്കൊന്ന് ഈ കാദിയൊക്കെ ഏറ്റവും കൂടുതൽ ഉല്പാദനത്തിൽ ഇന്ത്യ മുന്നിലാ ഒരുപാട്ഞ്ഞട്ടണ്ട് ഗാന്ധിജ ഗാന്ധിജിയ സംസ്കാരം ഇന്നും ഗുജറാത്തിലൊക്കെ നിലനിൽക്കുന്നുണ്ട് ഒരുപാട് കാദി ഗ്രാമപ്രദേശങ്ങളും കാദി ഉല്പാദന ഗുജറാ അങ്ങോട്ടക്കുള്ള സ്ഥലങ്ങളിൽ വളരെ കൂടുതലാണ്
പരുത്തി കൃഷി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്ത് ആ ഒരു പ്രദേശങ്ങളിലായി രുന്നു താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ പക്ഷേ കൈത്തറി ആ ഈ നെയ്ത്ത കർഷകർ അവരൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നുണ്ട് അല്ലെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നെയ്ത്ത് ഗ്രാമങ്ങൾ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു കർഷകർ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരി നേരിടുന്നത് കൊണ്ട് മൂലമായിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ ഈ മാതിരി ഉള്ള വ്യവസായങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത്
അതെ അതെ ഇപ്പൊ കാദി ഗ്രാമങ്ങളൊക്കെ വളരെ കുറവാണ് കാരണം അവരെ ഉല്പാദിപ്പിച്ചാൽ പോലെ അവർക്ക് നഷ്ടമായിരിക്കും കാരണം കാദി വസ്ത്രങ്ങളൊക്കെ ധരിക്കും ക്കുന്നത് വളരെ കുറവ് ആൾക്കാർ മാത്രമാണ് ഇപ്പം ഇടയ്ക്ക ഒരു നിയമം വിരുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ആഴ്ചൽ ഒരു ദിവസം ഖാദി വസ്ത്രം ധരിക്കണം എന്നൊക്കെ പക്ഷെ അത് ഇപ്പം ഇപ്പഴും നടപ്പില ണ്ടോന്ന് ചോയിച്ചാൽ ഇല്ല തന്നെ പറയാം ഖാദി ഉത്പാദനം അത് യൂസ് ചെയുന്നത് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പം ഖാദി ഉൽപാദനം വർദ്ധിക്കാനുള്ള ചാൻസും കുറവാണ് അത് കാതി കർഷകർക്ക് വളരെ നഷ്ടത്തിലേക്ക് നയിക്കാതെ അതുകൊണ്ട ആ ഒരു പക്ഷേ
തീർച്ചയായും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനം അത കുറിച്ച് എന്താണ് പറയാനുള്ള നദികളെ കുറിച്ച് എന്താണ് പറയുന്നത് ഇപ്പോൾ ഈ ഇന്ത്യയിലുള്ള നദികളൊക്കെ മലിനീകരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നമ്മുടെ ഇന്ത്യയിലാണ് പകുതിയോളം നദികൾ കൂടുതൽ ഉള്ളതെന്ന് തന്നെ പറയാം അല്ലെ
അതെ അതെ ഇന്ത്യയിലാണ് നികള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നദികൾ ഗംഗ, യമു മുന പോലുള്ള ഗംഗ എന്നൊക്കെ പറയുന്ന പുണ്യനദി എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രത്തോളം പ്രശസ്തമായിട്ടുള്ള ഒരുപാട് സംസ്കാരമുള്ള ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ വന്ന ഒരു പ്രധാന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം കാര അതൊക്കെ നമ്മൾ പഠിക്കുമ്പോ പോലും അതൊരു ആ ഒരു സംസ കാരം വരാൻ അവിടെ ആ ഒരു ജീവിതം തുടങ്ങാൻ തട്ടെ കാരണം സിന്ധു നടി നദിയാണ് ആ അവിടെ നദീതടം നോക്കി അവിടെ കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കി കുറേ ആൾ താമസിക്കയും അങ്ങനെരു വലിയ സംസ്കാരം തന്നെ ആ ഉടലെടുക്കാൻ ഒരു നദി പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഉണ്ട്
ആ തീർച്ചയായും അതേപോലെ തന്നെ നമ്മളുടെ കലാരൂപങ്ങൾക്കെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കലാരൂപങ്ങളുണ്ട് ണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എങ്കിലും അത് കൊറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു
അതെ ഇന്ത്യന്ന് പറയുന്നത് പലതരം കൾച്ചേഴ്സ് കൊണ്ട് പലതരം ഓരോ പ്ര ശത്തേക്ക് പോകുമ്പോഴും അവിടെ വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള കൾച്ചർ സൺ അതേപോലെ കലാരൂപങ്ങൾ ഇപ്പം എന്ത ഗുജറാത്തിലുള്ള കലാരൂപം ആയിരിക്കത്തില്ല ഹിമാചൽ പ്രദേശ പ്രദേശിലുള്ളത് അവിടെള്ള ആ സംസ്കാര രീതിയും അവിടെയള്ള ഒരു ആചാരം കലാരൂപം ആയിരിക്കത്തില്ല കേരളം തമിഴ്നാട് പ്രദേശങ്ങളിലേക്ക് ഒക്കെ വരുമ്പോ വലിയ വലിയ മാറ്റങ്ങളാണ് അവരുടെ കൾച്ചറിലും കലാരൂപങ്ങളിലും ഒക്കെ ഉള്ളത് പക്ഷെ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഒരിക്കലും എല്ലായിടത്തും ഒരേ പോലൊണെങ്കിൽ ഓ അത് കണ്ടിട്ടുള്ള ഒരു മടുപ്പ് തോന്നിലെ പലയിടത്ത് പോകുമ്പോഴേ നമുക് ഇതിഇങനെയൊകെ അന്നാലെ അത്ഭു അത്ഭുതം തോന്നുന്നുുള്ള കലാരൂപങ്ങളാണ് ഉള്ളത്
തീർച്ചയായും അവരുടെ ഭാഷയാണെങ്കിലും വസ് വസ്ത്രധാരണ ആണെങ്കിലും അല്ലെ അവിടുത്തെ ഫുഡ് രീതിയാണെങ്കിലും എല്ലാം തന്നെ വേറിട്ട് നിൽക്കുക എന്ന ഒരു സംസ്ഥ സംസ്ഥാനം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലേ
അതെ അതെ ഇപ്പം കേരളത്തിലേക്കുള്ള വരുവാണെങ്കിൽ പ്രധാന കലാരൂപമാണ് മോഹിനിയാട്ട ട്ടം കഥകളി ഓട്ട തുള്ളൽ തെയ്യം തെയ്യക്കെഴും കണ്ണൂരിന്റെ ഒക്കെ പ്രധാന കലാരൂപമാണെന്ന് പറയാ പക്ഷെ ഇതൊക്കെ ഇതൊക്കെ എന്താണെന്നൊരു ഹിമാചൽ പ്രദേശത്തിള്ള ഒരാൾക്ക് മനസ്സിലാവല്ല അവര് ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് അത് അത്ഭുത ഇങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടോ അതേപോലെ എന്താണ് ഇപ്പം പല നൃത്തങ്ങളും അവിടെയൊക്കെയ ഉള്ള പല നൃത്തങ്ങളും ഒടിയ ഒടിയുള്ള അങ്ങനെയുള്ള നൃത്തങ്ങളൊന്നും നമുക്കൊന്നും ചിലപ്പോ മനസ്സിലാവണം എന്നില്ല നമുക്കതൊരു ഭയങ്കര അത്ഭുതമായിരിക്കും അങ്ങോട്ട് ചെല്ലുമ്പം
തീർച്ചയായും അതേപോലെ തന്നെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നദികൾ മാത്രമല്ല ടൂറിസത്തിനെ മുൻപന്തിയിൽ നി ക്കുന്ന ന്ന ഒരു രാജ്യം എന്ന് തന്നെ പറയാം നമുക്ക് ഇന്ത്യെ പല രാജ്യങ്ങളിലും അപേക്ഷിച്ച് ഇന്ത്യയിൽ കൂടുതൽ ടൂറിസം മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്
പല രാജ്യങ്ങളെ അപേക്ഷച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ടൂറിസത്തിന്
അത്ര ഡെവലപ്മെന്റ് ഇല്ല എങ്കി പോലും മുൻകൈ നൽകുന്നുണ്ടല്ലോ നമ്മളുടെ ടൂറിസ്റ്റ്. മേഖലയ ഇപ്പൊ വ ഇത് മ്യൂസിയം ആണെങ്കിൽ തന്നെയും മൃഗ ശാലകളാണെങ്കിൽ ത തന്നെയും ഒക്കെ ആ ഒരു ഡെവലപ്മെന്റ നമ്മുടെ ഇന്ത്യയിലല്ലേ കാണുന്നേ
ടൂറിസത്തിന് ഡവലപ്മെന്റ് ഇല്ല എന്നല്ല ന പറഞ്ഞത് ഒരുപാട് രാജ്യങ്ങളെ വെച്ച് കപയർ ചെയ്യുമ്പോൾ ആഹ് കുറവാണ് കാരണം ഇന്ത്യന്ന് പറയുന്നത് ഒരുപാട് വ വലിയ രീതിയി ടൂറിസം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇപ്പപ്പോ സന്തോഷ് ജോർജ കുളങ്ങര അദ്ദേഹത്തെ അറിയല്ലോ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ് അ അയാ പറഞ്ഞണ്ട് ഇന്ത്യന്ന് പറയുന്ന ഒരുപാട് സംസ്കാരങ്ങളും അത്രത്തോളം ടൂറിസസാ തക ഉള്ള ഒരു രാജ്യമാണ് പക്ഷെ അതിന് അത്രത്തോളം പ്രയോജന സോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ
ഇത്രത്തോളം പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയെങ്കിലും ഒരുപാട് മ്യൂസിയങ്ങളും ഒരുപാട് സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട്ല്ല നല്ല എങ്ക ല് ഇത കൂടുതൽ നമ്മ തുറമുഖങ്ങളെയും വ്യാവസായികമായും എല്ലാം കൂടുതൽ പ്രയോജനപ്പെടുത്താ ആകും അതിനുള്ള ടൂറിസം പദ്ധതികൾ ഇനിയും നടപ്പിലാക്കണം അങ്ങനെ കൊണ്ടുവരുന്നത് അവിടെയുള്ള ജനത നമ്മുടെ സാമ്പത്തികം കൂടെയാണ് കൂടുതൽ ബെറ്ററ ആാക്കുന്നതെന്ന് തോന്നുന്നു
തീർച്ചയായും ഇന്ത്യ ഇച്ചരികൂടെ ഡെവലപ്മെന്റ ആകണെന്നാണ് എന്റെയും ഒരു കാഴ്ചപ്പാട് പല മേഖല മ്പോൾ ഒരുവിധം എല്ലാ മേഖലയിലും ഇന്ത്യ മുന്നിട്ട് വരുന്നുണ്ട് എങ്കിൽ തന്നെയും കുറച്ചും കൂടെ ഇന്ത്യ ഒന്നും കൂടെ ഡെവലപ്മെന്റ ആകണം അതേപോലെ തന്നെ ഇന്ത്യയിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ള ള്ളത്
ഇന്ത്യയിലെ ആരോഗ്യ മേഖല കുഴപ്പമില്ല ബെറ്റർ ആാണ് നല്ലതാണെന്നാണ് തോന്നുന്നത് ഇന്ത്യൽ ഒരുപാട് നല്ലോ്പ പിറ്റൽ സംവിധാനക്കെ ഉണ്ട് എനിക്ക കേരളത്തിലൊക്കെ നല്ല ആരോഗ്യ മേഖല